ഹലോ
ഹലോ
ഹലോ
ആഹ് എന്താ പരിവാടി സുഖല്ലേ
ആഹ് സുഖാണ് ഇര്ക്കണ്ട്
ആഹ് പണിയൊക്കെ കഴിഞ്ഞോ രാത്രിക്കത്തെ
ഓഹ് പണിയൊക്കെ കഴിഞ്ഞു എന്താ അവിടെ പരിവാടി
ഇബടെ പ്രത്യേകിച്ചൊന്നുല്ലാ ഫുഡ് ഇണ്ടാക്കാ കുട്ടിൾക്ക് കൊടുക്കാ അതെന്നെ
ഏഹ് എന്താ രാത്രി എന്തേ സ്പെഷ്യൽ ഇണ്ടോ
സ്പെഷ്യല് ഒരു കൂട്ടർക്ക് ചപ്പാത്തിണ്ട് അല്ലാത്തവർക്ക് ചോറ്ണ്ട് അസുഖള്ളോലല്ലെ ഷുഗറൊക്കെ ഇള്ളോലല്ലേ ആഹ് അപ്പങ്ങനെ കൊർച്ച് ഇണ്ടാവും പിന്നെ എന്തെക്കെയാ നാർത്തെ ചെൽപ്പം നാർത്തെ കെട്ക്കും ചെ ചെൽപ്പം നേർത്തെ കെട്ക്കും ചെൽപ്പം നേരം വൈകും
ഏഹ്
അവു ഓരോര്ത്തരെ വരവിനന്സരിച്ചാ
ആഹ് ആഹ് ആഹ്
ഉം പിന്നേ എൻ നിനക്ക് കുക്കിങ്ങ് എന്തക്കെയാ അറിയാ
എൻക്ക് ഞാന് ചോ നമ്മളെ സാധാ നോർമൽ ചോറ്ണ്ടാക്കും മീൻപൊരിക്കും കറി അറിയും പക്ഷെ ഇൻക്ക് ട്രേ പേടിയാ മുന്നോട്ട്ക്ക് ഇങ്ങനെ ഇണ്ടാക്കിയാ എന്തെങ്കിലും ആവോ കേട് വരോ അങ്ങൻത്തെക്കൊരു ടെൻഷനാ, ഞാൻ തരേയ്ട്ട് അങ്ങനണ്ടാക്കീല്യ
വേറെ റെസിപ്പി ആയിട്ട്
സിമ്പ്ളായിട്ട് ഇപ്പം ഞാൻ സ്നാക്സ് കട്ലേറ്റ് ണ്ടാക്കും പിന്നെ മക്രോണി അങ്ങൻത്തതൊക്കെ ഞാൻ സ് സ്നാക്സുകൾ ഞാൻ കൊറേ ഇണ്ടാക്കും
മക്രോണി എങ്ങനെ ണ്ടാക്കല് ന്നൊന്ന് പര് ഞ്ഞെരോ
മക്രോണിം അമ്മള് മ ഷട്ട്ലാ കൾച്ചാ എന്താ ഞാപ്പ വരട്ടോ എന്താ ഞാ മക്രോണി ആദ്യം വേവിക്ക
ആഹ്
പിന്നെ അയ്ക്കുള്ളിം തൊക്കെ എര്യാ ഞ്ഞാണ്ട് ഉം
ഇഞ്ചി വെൾത്തുള്ളി സാധാരണ മസാല
ആഹ് അതൊക്കെടാ
ഉം
പിന്നഹ് കയ്ഞ്ഞാണ്ട്
ഉം
ഉം ഉം പിന്നഹ് കയ്ഞ്ഞാണ്ട്
ഈ വേവിച്ച മക്രോണി അയ്ക്ക് ട്ടൊട്ക്ക അപ്പൊ ഈ ചി ചിക്കന് ചിക്കൻ്റെതൊക്കേണ്ന്നുണ്ടെങ്കില്
ചിക്കന്റെ ആണെങ്കി ചിക്കൻ വേവിച്ചാണ്ട് അഹ് മിക്സിട്ടട്ച്ചാണ്ട് അഹ് ഏടെയ്തൊട്ക്ക
അം അപ്പത് അരയൂലേ ചിക്കന് ആകരയൂലേ പേസ്റ്റാവൂലേ
ആഹ് ഇല്ലാ അഹ് ഇഞ്ചിയും വെളുത്തുള്ളിം പേസ്റ്റിട്ട് കൊടുക്ക
ഉം
ഉം ആ ട്ട് കൊടുത്താണ്ട് ഉം ഇതീക്ക് പിന്നെ സോസുകളൊക്കെ ആഡ് ചെയ്യാ
ഉം
ഉം
എന്ത് സോസ ഈ മറ്റേ ആ
തക്കാളി സോസും മയോ മേ തക്കാളി സോസും പിന്നതേപോലെ മറ്റേ സോസ് ല്ലേ
ആഹ് ആ ആ ഈ സോയാസോസ് എന്തിനാ നമ്മൾ ഉപയോഗിക്ക്ണേ
സോയാ സോസ് നമ്മള് കട്ലെ കടായിക്ക് അങ്ങത്തെ തിനൊക്കെ ഉപയോഗിക്കും
അത് എന്ത് അങ്ങനെ എന്ത് ഫ്ലേവറാ അയിന് കിട്ട, ഞാൻ ഇതുവരെ ഉപയോഗിച്ചോക്കിട്ടില്ല
അതൊര് എന്താച്ചാ നമുക്കൊര് ടേസ്റ്റ്നറിയാ, എന്തിനാപ്പ ഇനിക്കും കറക്റ്ററില്ല, പക്ഷെ എല്ലാരുംങ്ങനെ ഒഴിക്ക്ന്ന കാണണ്ട് ഇപ്പ യൂ ട്യുബില് ഇതിലൊക്കെണ്ട് അത് പ്പൊ ചെറിയൊരു ടേസ്റ്റിനായിട്ട ഉപയോഗിക്കല്
ഉം ഉം
വേറെതൊന്നുല്ലാറ്യ
ഉം പിന്നെന്തൊക്കേ ഫുഡ്ഡ്ണ്ടാക്ക
പിന്നെ കട്ലെ കടായിണ്ടാക്കും തേപോലെ ഉള്ളിം തക് ക്കാളിയൊക്കെ വാട്ടിയാണ്ട് ഇഞ്ചിപേസ്റ്റ്, വെള്ള പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇട് കറിവേപ്പ് ഇട്. അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ അയിക്ക് കോഴി പൊരിച്ചാണ്ട് ഇട്.
ഉം
കോഴി, ഉം അങ്ങനെ പൊരിച്ചിട്ടാണ്ട് ഉം എളക്കിട് അതേപോലെ ചത് തക്കാളി സോസും സോയാസോസും ഒക്കെ ആഡ് ചെയ്യണം അയിക്കും.
ആഹ്, ആഹ്
ഉം
ഇതൊക്കെ ആഡ് ചെയ്താല് നമ്മൾക്ക് നല്ല ടേസ്റ്റ് ഇണ്ടാവൂലേ. നല്ല ടേസ്റ്റ് ഇണ്ടാവും ഈ സോസുകളൊക്കെ ആഡ് ചെയ്താല് ലേ
ആഹ്
ആഹ്, ഇഞ്ഞിപ്പോ നമ്മക്ക് ഈ മധരൊന്നും ആഹ്, പറ്റ്ണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോസൊക്കെ സ്കിപ്പ് ചെയ്തൂടെ?
മധുര ആഹ്, അഹ് ശരി സോസ് കൂട്ട്ണ രസം. അയിലൊക്കെ ഓവറ് കൂട്ടര്ത് ഒക്കെ കൊറച്ചീച്ചെ, കൊറച്ചീച്ചെ കൂട്ടണം.
ഉം
ഉം, കൊറേ കൂട്ടി എന്താച്ചാല് അത് മധുരായാണ്ട് പിന്നെ പറ്റ താവും, പിന്നെ അതുപോലെ ക്യാപ്സിക്കം ഉപയോഗിക്കേണ ഇതില്.
ഉം
ഉം
ക്യാപ്സിക്കം ഇതൊക്കെ വെന്ത്‌ കഴിഞ്ഞിട്ടാ ഉപയോഗിക്കേണ്ടി?
ക്യാപ്സിക്കം അല്ല തക്കാളീം, ഉള്ളീം, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്സിക്കം ഇട്.
ആഹ് ആഹ് ക്യാപ്സിക്ക ഹാഫ് വേവല്ലേ ആവാൻ പാടുള്ളൂ.
ഏഹ്, ഏഹ് കാപ്സിക്ക ഫുള്ളിലാക്ക. കടായി പൊരിച്ചിണത് ഹാഫ് വേവിലാക്കണം ചിക്കന്.
ആഹ്, ആഹ്, ആഹ്.
ചിക്കന് ഹാഫിലാക്കിയാണ്ട് പിന്നെ അത് ഏഹ് എന്താക്കുമ്പോ പിന്നെ ഫുള്ള് നമ്മളിങ്ങനെ ചൂടാക്കി വരുമ്പോം പിന്നെ ഫുള്ളായി വെന്ത്‌ക്കോളും.
ആഹ്
ഉം
പിന്നെ എന്നിട്ട് വീട്ടിൽ ഇതൊക്കെ ഇണ്ടാക്കോ?
ആഹ്, എപ്പളും ഇണ്ടാക്കലൊന്നില്ല എപ്പോളേലോക്കെ ഇണ്ടാക്കും.
പണിക്കാര്കോക്കക്കെങ്ങനെ സ്‌പെഷലായിട്ട് വെ
ക്ക് അല്ല ഞാന് സാധാ നോർമലി നമ്മക്ക് മാത്രമായിട്ടിള്ളത്
ആഹ്.
ആഹ്, അങ്ങനെയൊക്കെ ഇണ്ടാക്കലൊള്ളു.
വീട്ടില് കുറെ ആൾക്കാരൊക്ക ഇണ്ടോ? കൊറേ ആൾക്കാരുണ്ടോ വീട്ടില്?
ഇല്ല, ഇവിടെ ഇമ്മി, ഇപ്പി എളിച്ചനും ഞാനും ഇന്റെ ഹസ്ബന്റും.
ആഹ്, എളച്ചന്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവൂലാല്ലെ?
ഇല്ലല്ല, ആഹ് ഇല്ല.
പിന്നെ പണിക്കാര്ൺ ഞാന് ഇതേപോലെ തന്നെ ബിരിയാണി ഇണ്ടാക്കും പക്ഷെ ഇനിക്ക് തേടിരുന്നു ബിരിയാണിയോ ബിരിയാണ ഒക്കെ പേടിയാണ് ഇന്നാലും ഇപ്പ ഇങ്ങനെ ചെറുതായിട്ട് ഇണ്ടാക്കും അതൊക്കെങ്ങനെഇന്റെ കെട്ടിയോനും ഒപ്പ ഇങ്ങനെ നിന്നരുനു ഒൽക്കൊക്കെ ഗൾഫിൽ പോയി ഷേ ചീല ഉള്ളത് കൊണ്ട്
ആഹ് ആഹ്
ഓളങ്ങനെ ഇണ്ടാക്കും അപ്പ അപ്പൊ ഞാൻ എല്ലാം സഹായിച്ചു കൊടുക്കും ഓല് ഇണ്ടാക്കും ഇപ്പൊ ഞാനന്നെ ചെയ്യൽ എന്നാലും പുറത്തുനിന്ന് വാങ്ങണ ബിരിയാണിന്റെ ടേസ്റ്റ് കിട്ടൂലട്ടാ നമ്മള് വീട്ടിൽണ്ടാക്ക വേറോരു കോല
ആഹ് ആഹ് ആഹ്
ആഹ്
ഉം
അങ്ങനെന്നെ
വേറെ എന്തുണ്ടാക്കല്?
ആഹ്!
വേറെ ഉണ്ടാക്കല്
വേറെ ഇപ്പ എന്ത ഇണ്ടാക്ക ഇതെന്നെയ ചോറ് അയിക്കുള്ള കറി
ഉം ഏഹ്
അങ്ങനത്തൊക്കെ ഉണ്ടാക്കും ചെറുതായിട്ട്
ആഹ്! ആഹ്! ആഹ്!
ആഹ്
പിന്നെന്താ ഇവിടെ മക്കൾസൊക്കെ ഉറങ്ങി ഒറ്റ- ഒച്ചയും ബഹളവും കേൾക്കണില്ല
ഉറങ്ങണ്
ആഹ്! ആഹ്!
ചെറുതിനെ വിളിച്ചുകാണ്ട് പോകാനുണ്ട് നിങ്ങ തറവാട്ടില് പരിപാടി ഉണ്ടാക്കട്ട് പോണം നീച്ചിട്ടില്ല വലുത് പിന്നെ അവിടന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ല
ഏഹ് ഒക്കല താൽക്കലല്ലേ
ആഹ്! പിന്നെ ഉം.. എന്താ അവിടുത്തെ ഇതൊക്കെ ഇപ്പൊ ഇന്ന എന്താ സ്പെഷ്യല് രാത്രിയൊക്ക്
ഒന്നുമല്ലാ സാദാ നമ്മള് ഉച്ചകത്തെ ചോറും കറിയും പിന്നെ ചപ്പാത്തി ഇപ്പാക്കക്ക് ചപ്പാത്തി കൈക്ക് മീൻകറി ഉം.. അങ്ങനെ എന്തെങ്കിലൊക്കെ സ്പെഷ്യൽ അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് എന്തും ഇല്ലാറ
ആഹ്!
ഉം...
പിന്നെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കോ?
ആഹ്! ആഹ്! ചപ്പാത്തി എന്നും വേണം പിന്നെ അതുപോലെ മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനത്തെങ്കിലും ഒന്നും വേണം
ആരുണ്ടാക്കുക ചപ്പാത്തി?
അത് ഞാൻ ഉണ്ടാക്കും
ഉം.
ഉം, ഹ്
മ്മ, ക് എന്താവും പണി.
ഇന്ന് അങ്ങനല്ല. അത് വൈകുന്നരം പിന്നെ അത് മാത്രമേ ഉണ്ടാക്കാണ്ടാവുള്ളൂ.
ആഹ്, ആഹ്
വെറ കൂടുതലായിട്ടൊന്നും ഉണ്ടാവൂല്ല. അപ്പം പിന്നെ ഉം...
ഉം.
അപ്പ അങ്ങനെ ഉണ്ടാക്കും പറയാ
ആഹ്! പിന്നെ വേറെന്ത ഇങ്ങനെ പിന്നെ ആരൊക്കെ അവിടെ കുക്ക് ചെയ്യല്
ഇവിടെ എല്ല ഞാനും അമ്മയും കുക്ക് ചെയ്യും
ആഹ്
ഉം...
രണ്ടാളും സമായിട്ട് കുക്ക് ചെയ്യൂലേ
ആഹ്! ആഹ്! പിന്നെ ആരുല്ല ല്ലോ? വല്ലാ- കാരല്ല അപ്പൊക്ക കുറച്ച് കുറച്ച മതിയല്ലോ?
ആഹ്!
അപ്പൊ, അതിനനുസരിച്ചണ്ട് കുക്ക് ചെയ്തുണ്ടാക്കും.
ആഹ്!
ഉം ഉം
വീട്ടില് എ സി യൊക്കെ ഉണ്ട.
ഏ ഇല്ല. ഞങ്ങള ചെറിയ വീട, ഓട് വീടാ
ആഹ് ഓട വീട ആവുമ്പോ, പിന്നെ വലിയ ചൂടുണ്ടാവില്ലന്നൊക്കെ പറയണ ക്കാം..
ഉം
ഉം
ആഹ്, ആഹ് ഞങ്ങൾ ഇനി ഇപ്പോൾ രാത്രിന്. ഇവിടെ എല്ലാരും കൂടി ഷട്ടിൽ കളിച്ച പറഞ്ഞണ്ട് വന്നണ്.
ആഹ്
ഉം
അ വന്നിട്ട് ചായ എന്തെങ്കിലും കുടിക്കു വോ? ചായ കുടിക്കുവോ? കളിയൊക്കെ കഴിഞ് വന്നിട്ട്.
ഇല്ല ഇവിടെ ചായ പൊതുവേ ഇല്ല. ഒക്കെ വെള്ളത്തിന്റെ ആൾക്കാ രാ ഉം ഉം
അതു കൊണ്ട് കൊഴപ്പ ല്ലാ
ആഹ് ആഹ് ആഹ്
അല്ലെങ്കിൽ ആ നേരം ചായ ഉണ്ടാക്കേണ്ട രും
ആഹ്, ആഹ്, ആഹ്
ആഹ്, പിന്ന ത്തൊക്കെ
വേറെ എന്തൊക്കെ യ അങ്ങനെ പോകുന്നുണ്ട് രാ ഇപ്പൊത്ത കിടക്കാനായി. ചോറ് കഴിച്ച് കിടക്കാനായി. ഇന്നത്തെ ടൈം അങ്ങനെയ ദിവസ അങ്ങനും കഴിഞ്ഞ്.
എന്നും അതനെയാണല്ലോ ഓരോ ദിവസം നേരമ്പ അതന്നെ ഞമ്മക്ക് നമ്മള ജോലി ആണുങ്ങൾക്ക് ആണുങ്ങളെ ജോലി ആഹ ആഹ് എന്നാ ശരി ആയിക്കോട്ടെ